ഹലോ
ആ എന്തൊക്കെ വിശേഷം സുഖല്ലേ
നല്ല വിശേഷം സുഖം തന്നെ
ആ എന്താ അങ്ങനെ പോകുന്നു സുഖം ന്നന്നെ എന്താപ്പം വിളിയൊന്നുല്ലല്ലോ
വിളി ഞാനിപ്പോ കൊർച്ച് ബിസ്യായാണ് എന്താന്നെച്ചാല് ഉം
എന്താ പരിപാടി
പരുപാടി എന്താന്നെച്ചാല് പ്പോ ചെർതായിട്ട് പ്പൊ വേനലും വേനലൊക്കെ കയ്ഞ്പ്പ മഴയിലേക്കക മ മഴക്കാലായി തൊട്ങ്ങിലെ മഴങ്ങനെ തൊട്ങ്ങ്യയപ്പം മഴണ്ട് ബടെ അപ്പൻക്ക്‌ കൊർച്ച് കൃഷിയൊക്കണ്ട് അപ്പം അത്മ്മക്കൂട്യങ്ങനെ ഇപ്പവിത്തറക്കണ്ട സമായൊക്കല്ലേ പിന്നെ എല്ലാര് രും വളട്ടൊട്ക്കണ്ടക്കൊരു സമയല്ലേ അതുകൊണ്ട് അതിമേക്കൂടി അങ്ങനെ കൂടിക്കാണ് പ്പോ
അതെ അത് നല്ലതാണ് ഈ കൃഷിയൊക്കെ ആകുമ്പോ നമുക്ക് പ ച്ചക്കറികളൊക്കെ ആകുമ്പോ നമുക്ക് പച്ചക്കറികള്
അവനവന് ആവശ്യത്തിന് അതെ ഇഷ് ആ
ഏ പിന്നെ ഈ വെ വെഷോന്നും ഉണ്ടാവില്ലല്ലോ നമ്മള് കടേന്ന് വാങ്ങണ മാരി.
അതെ അതെ ഞാൻ എന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഏറെക്കുറെ ഞാൻെന്നെ കൃഷി ചെയ്തതാണ്, അതായത് പച്ചമുളക്, വെണ്ടക്ക, തക്കാളി, കുമ്പളം പിന്നെ മഞ്ഞളൊക്കെ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ ഞാൻ എടുത്തിന്റെ ബാ ക്കി ഞാന് പൊറത്ത് വിൽക്കും. പിന്നെ എനിക്ക് പൂള കൃഷിയിണ്ട്. ആ പൂള കൃഷി ചെയ്തിട്ട് ഞാൻ അതും ഞാൻ കാഷിന് പുറത്ത് കൊടുക്കാറുണ്ട്. കാരണം നമ്മളാവശ്യത്തിനും പിന്നെ അട്ത്ത വീട്കള്ളോ കവർകൊക്കോ ഓരൊ പ്രാവശ്യം കൊടുത്തേന് ശേഷം ബാക്കി വര്നതൊക്കെ ഞാന് പൈസക്ക് കൊടുത്തത് ൾ നമ്മളേതായാലും കഷ്ടപ്പെട്ടതല്ലേ അതില് നിന്ന് എന്തേലും കിട്ട്മ്പോ നമ്മക്കൊര് സന്തോഷല്ലേ
ആഹ് ഒറപ്പായിട്ടും വെൻ നിങ്ങള് പറ്ഞ്ഞമാരി തന്നെ ആഹ് നിങ്ങള് പറ്ഞ്ഞമാരി തന്നെ നമുക്ക് കൂടുതല് ഇ ണ്ടെങ്കി എല്ലാർക്കും കൊടുക്കും ചെയ്യാ നമുക്കൊര് വരുമാനാവും പിന്നെ അതുവല്ലാ എന്താ നല്ല മേന്മയുള്ള പച്ചക്കറികളൊക്കെ ഒന്നല്ലേ പിന്നെ ഏഹ് എങ്ങനെ ഇങ്ങള് ഉം ഏഹ് ഇതൊക്കെ ഇണ്ടാക്കാല് പിന്നെ തിലെന്താ വളക്കൂറൊക്കെ ഇട്ല്
അതായത് ഞാന്പ്പോ പത്ത് സെന്റ് സ്ഥലം പൊറത്ത്ന്ന് വേറെ ഞങ്ങൾക്ക്ണ്ട് വീട് വെച്ചതല്ലാതെ അതില് കാര്യയായിട്ട് കൃഷികളൊന്നുല്ലാ വാം വീടൊന്നും ഇല്ലാതത് കൊണ്ട് ആ പു വീട്ല്ലല്ലോ അപ്പൊ അതിലെന്തെയ്തു നല്ലോണ്ണം കൃഷിയാ ചെയ്തു. തെങ്ങൻ തയ്യ് ഇണ്ടതില് തെങ്ങ് തയ്യ്ന്ന് പറ്ഞ്ഞാ തെങ്ങ് കായ് കായ്ക്ക്ലോട്ത്തീക്ക്ണ് ഒര് ഏഴ് തെങ്ങ്ണ്ട് പിന്നെ നാല്പത് കഴങ്ങ് വെച്ചീരുന്നു രണ്ട് സൈല്ൽ കൂടി എന്താ അടക്കാക്ക്ള്ളെ കെഴങ്ങേ അപ്പോ അ ത്പ്പോ ഒരു പത്തെണ്ണൊക്കെ പോയി വേനൽ കാലത്തൊക്കായിട്ട് പോയി അത് ഇതുവരെ അഹ് ഒന്നും ഇതുവരെ ഇണ്ടായിട്ടില്ല കായ്ചകലൊന്നും തൊട് ത്തിട്ടില്ല പിന്നെള്ളത് പി പിന്നെ ഞാന് ന്നാള് ആ ഇന്ന പിന്നെ ഇട്ക്കാ മാണ്ടിയൊരു ഉദ്ദേശത്താണ് ആ സ്ഥലം. ഇപ്പ അതിന്ന് മുമ്പി തന്നെ രണ്ട് മാവിൻ തൈ വെച്ച് അത് മേ രണ്ടെണ്ണത്ത്മ്മെ മുന്നില്ള്ള രണ്ടെണ്ണത്തമ്മീ ഇണ്ടായി പിന്നെ ബാക്കിലൊന്ന്ണ്ട് അത് മ്മീം കായ്ക്കലോട്ത്തീക്ക്ണു. നല്ല വെള്ത്ത മൂവാണ്ടൻ മാങ്ങേണ്. ഒന്ന് ഒന്ന് പിന്നെ കോമാങ്ങന്നെ ഒന്ന് പിന്നെ നമ്മള് വ വാങ്ങണൊക്കെ മാങ്ങണ്ടാവില്ലെ നീല മാ ങ്ങ അങ്ങൻത്തൊര് മാ മാങ്ങേ മാങ്ങേണ് നല്ല കൊഴ പ്പല്ലാതെ മാ മാവൊക്കെണ്ട് പിന്നെ ഞാനിപ്പോ അതിന് ശേഷം രണ്ട് പ്ലാവിന്റെ തയ്യ് കുഴിട്ടേക്കണു അത് കഴിഞ്ഞ പ്രാവശ്യ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണ ഇണ്ടായി പക്ഷെ പക്ഷെ അത് വല്തായില്ല അപ്പൊ തന്നെ അത് കൊഴിഞ്ഞു പോയി വേനലിന്റെ സമയത്തായിരുന്നു വെള്ളം കിട്ടാഞ്ഞിട്ട് എന്തന്നറിയില്ല അത് ഇണ്ടായിട്ടില്ലപ്പ വലുതായ ചിലപ്പോ പിടിക്കുായിരിക്കും ഫസ്റ്റിലിപ്പ എന്ത് സാധനം കുഴിച്ചിട്ടുണ്ടാക്കിയാലും ഫസ്റ്റ് കായ്ക്കണ ഞമുക്ക് പിടിച്ചു കിട്ടൂല അത് കൊറേ കൊഴിഞ്ഞു പോയിട് ട്ട് അപ്പൊ ഇനി തേങ്ങ ആയാലും എന്ത് സാധന ആയാലും കൊറേ കൊഴിഞ്ഞ് പോയതിന് ശേഷേ പിടിച്ചു കിട്ടുള്ളൂ നല്ലോണം കഷ്ടപ്പെടണം
അത് നിങ്ങ അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് ന്താന്ന് വെച്ചാല് ഇപ്പ നിങ്ങള് പറഞ്ഞ മാതിരി വേനൽക്കാലത്ത്ന്ന് വെച്ചാൽ ഈ ചൂടുകൊണ്ട് പല ചെടികൾ വാടി പോകുന്നുണ്ട് എൻ്റെ അനിയന് ഇതേമാതിരി കുറച്ച് നമ്മുടെ ശെ മാമാന്ന് പറഞ്ഞ ഫ്രൂട്ട് ഫ്രൂട്ട് ഐറ്റംസിൽ അത് അവന് കുഴിച്ചിട്ടിരുന്ന് എന്താന്ന് വെച്ചാൽ അങ്ങ്ട്ട് വള്ളി വിത്താണ് കുഴിച്ചിട്ടിരുന്നത് അങ്ങട് ര് വള്ളിക്കെ പടർ അന്ന് വന്നു എന്നിട്ട് എന്താ പകുതി ഏഹ് പടർന്ന് വന്ന് അതിമ്മേ പൂവ് മുളച്ചു എന്നിട്ട് മായിട്ട് ഷമാമ് ഇണ്ടായി പക്ഷെ എന്താന്ന് വെച്ചാല് അതങ്ങട്ട് വാടിപ്പോയി എന്ത്ന്നറിയില്ല ചൂടുണ്ടായിരിക്കും അപ്പ അവന് ചൂട് കാലത്തായിരുന്നു കു വച്ചിട്ടിരുന്നത് അതിന്റെ പ്രശ്നം എന്താന്ന് അറിയില്ല
അതെന്താന്ന് വെച്ചാല് ഞമ്മള് എന്തൊരു സാധനം കുഴിച്ചിട്ട് കഴിഞ്ഞാലും നല്ലോണ്ണം നനക്കണം നന ക്കല് വെള്ളദിൻ്റേ എന്തൊരു സാധനത്തിനും വെള്ളം അത്യാവശ്യമാണ്, അപ്പ നമ്മള് മനുഷ്യനായാലും മ അ എന്ത മൃഗങ്ങൾക്കായാലും സസ് സ്യങ്ങൾക്കായാലും എന്തിനും വെള്ളം അത്യാവശ്യാണ്, പിന്നെ വെള്ളം മാത്രം കിട്ടിയതിനെ കൊണ്ടൊന്നും കാര്യല്ല, അതൊക്കെ നമ്മള് എന്തെങ്കിലൊക്കെ മ് ആ അതിന് അതിന്റെ ചോട്ടില് കളച്ചിട്ട് ഇട്ട് കൊടുക്കണം, രാസവളോ ജൈവ വളോ രാ പിന്നെ വളപ്പൊടി അതൊക്കെയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോ എന്താന്ന് വെച്ചാല് കേടില്ല, നമ്മക്ക് കഴിക്കുന്നതിനും കേടില്ല പിടിച്ചു കിട്ടാന് പെട്ടെന്ന് പിടിച്ചു കിട്ടും പെട്ടെന്ന് ചെലപ്പോ മറ്റേ രാസവളം എന്താ പിടിച്ചു കിട്ടുക ചെയ്യും, പക്ഷേ എന്താന്ന് വെച്ചാ അത് ശരീരത്തിന് കേടാണ്. അതുകൊണ്ട് ഞമ്മക്ക് ഏറ്റവും നല്ലത് ഇതാണ്. ഈ ക കോഴി കോഴിക്കാഷ്ടം കിട്ടുകയാണെങ്കിൽ ആട്ടും കാട്ടം അതുപോലെ തന്നെ പിന്നെ വളപ്പൊടിയൊക്കെ കിട്ടുയാണെങ്കി അതൊക്കെയാണ് ഏറ്റവും നല്ല വെണ്ണീര് ഞമ്മള് എന്താ അടുപ്പിൽ കത്തിച്ച് ഇണ്ടാക്കണ ഈ വെണ്ണീരൊക്കെ ഇണ്ടല്ലോ അതൊക്കെ നല്ലതാണ് വാഴക്കും ഒക്കെ തെങ്ങിനൊക്കെ നട്ടടുത്ത നല് ല്ലോണം കായ്ക്കും. അപ്പ നിങ്ങൾ ചെലപ്പോ എന്ത് ട്ടുണ്ടാവും വേനക്കാലത്ത് നനച്ചിട്ടുണ്ടാവൂല്ല അതാണ് സംഭവിച്ചിക്കണത്.
അതെ ഞങ്ങടെ എടക്ക് എടക്കെടക്ക് വിരുന്ന് പോകുമ്പളോക്കെ അത് നന ക്കാൻ ആരുല്ല, അപ്പോ ഇത് ഏ വള്ളം കിട്ടാതെ ഇത് വാടിയത് എന്താന്നറിയില്ല, എന്തായാലും ഞങ്ങ്ക്ക് അത് പോയി, ഇപ്പോഴും അവന് ചെറിയ ചെറിയ വിത്തുകളൊക്കെ കുഴിച്ചിട്ടുണ്ട്, സപ്പോ ട്ടന്റെ ഒക്കെ ചെറിയൊരു മരം ഞങ്ങളുടെ വീട്ടില് കായ്ച്ചിട്ടുണ്ട്, ഇനിപ്പോ അതിന് അവര് നല്ലവണ്ണം നോക്കുന്നുണ്ട്, നിങ്ങള് പറഞ്ഞ മാതിരിത്തന്നെ ഏ ഞങ്ങള അടുത്തൊരു പൈനാപ്പിൾ കൃഷി ഇണ്ടായിരുന്നു, ഞങ്ങളതല്ല അത് വേറെ ആരുതൊക്കെയാണ്. നിങ്ങള് പറഞ്ഞ മാതിരി നല്ലൊരു- ജൈവ വളം അതിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് ഇത് പൈനാപ്പിൾ ഞങ്ങടെ അടുത്തണ്ടായിരുന്നത് കൊറേ മരുന്നടിച്ചിട്ടാണ് കൊടുത്തിരുന്നത് അത് നമ്മുടെ ശരീരത്തിന്- കേടാണ് ശരിക്കും നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിങ്ങളെ മാരിപ്പോ ചെയ്യാണ് വേണ്ടത് ഇല്ലേ
ആ അതെന്താെന്ന് വെച്ചാല് മരുന്നടിച്ചിട്ടും പെട്ടെന്നു ഉണ്ടാക്കിയണൊക്കെ ചെയ്യണ എന്ന് വച്ചാൽ അവരുടെ ആവശ്യത്തെേക്കാൾ കൂടുതൽ അവർക്ക് പുറത്ത് വിൽക്കാനാണ് പക്ഷെ ഞാനൊക്കെ കൃഷി ചെയ്യണന്ന് വെച്ചാ നമ്മുടെ ആവശ്യമാണ് എന്റെ വീട്ടില് ഉള്ളവരുടെ എന്റെയും ആവശ്യമാണ് അതിന്റെ പുറ ബ- ഒക്കെള്ളൂ ഞാൻ പുറത്ത് കൊടുക്കും ക്യാഷിന് കൊടുക്കുകൊക്കെ ചെയ്യണം അപ്പ പിന്നെ നമ്മള് നല്ലത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മള് എന്റെ വീട്ടിൽ ഞാന് കൃഷി ചെയ്യണത് അതുകൊണ്ട് ഈ ചെറിയ ചെ അത് ആർ- ചെയ്യാം നല്ല ചെറിയ ചെറിയ ഗ്രോബാഗിനെ എത്ര സ്ഥലം ഇല്ലാത്ത ആളുകളാണെങ്കിലും ചെറിയ ചെറിയ ഗ്രോബാഗിലാക്കിട്ട് തൈകൾ അതായത് വെണ്ടക്ക തക്കാളി പിന്നെ മുളകും തൈയ് അങ്ങനെ ചെറിയ ചെറിയ തൈയ് വഴുതനൊക്കെ ഉണ്ടല്ലോ വഴുതനൊക്കെ ഒരു വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഏകദേശം ഒന്ന് രണ്ട് വർഷം ചിലപ്പോ ഒരു കേട് കൂടാതെ - കായ്ച്ച് കൊണ്ടേ ഇരിക്കും അതൊന്നും എടവിടാതെ കായ്ക്കുന്നരു ഇതാണ്
അതെ അത് ശരിയാണ് അ നിങ്ങൾ പറഞ്ഞ മാതിരി ശരിയാണ് ഈ വഴുതനങ്ങന്ന് പറഞ്ഞാല് ഞാന് എനിക്ക് ഞാൻ മീൻ കൂട്ടത്തില്ല അപ്പൊ എന്റെ വീട്ടിൽ ഇതേമാതിരി അനിയനാണ് കൂടുതൽ കൃഷി ചെയ്യാറ് അപ്പൊ അവന് ഒരു കൊല്ലം മുന്നേറ്റ്് വൈതനങ്ങ കുഴിച്ചിട്ട- എന്നിട്ട് എന്താന്ന് വെച്ചാല് ഞാനിപ്പോ മീ - മീന് കൂട്ടാത്തോണ്ട് ആ കൂട്ടാന് ഞാൻ എന്നും പറിക്കും ഓരോന്നെങ്കിലും വഴുതങ്ങ അതുമല്ലാതിരിക്കൂല്ല എന്നാ പറഞ് ചെറിയ തൈയ് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് എല്ലാ ദിവസവും ഓരോന്നും ഓരോന്നും ഉണ്ടാവൂല്ലേ
അതെ അതെ അതാണ് അതാ ഞാൻ പറഞ്ഞി നമ്മളെ ആവശ്യങ്ങൾക്ക് ഞമ്മളെ വീട്ടില് ഇപ്പൊ എല്ല അനിയറെ കൂടെന്ന്ീ ഒരു ഒഴിവുണ്ടാുന്ന സമയത്തൊക്കെ നിങ്ങളൊന്ന് കൂടക്കൊണ്ടു അതായത് നല്ല കാര്യമാണ് കാരണം പുറത്തുന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണ്ട അതില് യാതൊരു മായങ്ങളും ചേർക്കാത്തത് നല്ലത് നമുക്ക് കഴിച്ചൂടെ അത് നല്ലവണം കഷ്ടപ്പെടണം കഷ് - കഷ്ടപ്പെടാതെ ഒന്നും എന്ത് നമുക്ക് എന്ത് നേടണെങ്കിലും അതിന്റെ പിറകിൽ ഒരു കഷ്ടപ്പാടുണ്ടാാവുമല്ലോ കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ കഴിയില്ല അത് ഏത് മേഖലയിലായാലും
അത് ഏതൊരു പണിക്കും അതിന്റേതായൊരു അന്ത
ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതെ പിന്നെ നമ്മള് ബുദ്ധിമുട്ടള മണ്ണില് കളക്കണ്ടേ അതെ അതെ മണ്ണില് മണ്ണിൽ കള ക്കണ്ടേ അങ്ങനെ ബുദ്ധിമുട്ടണ്ടേ ന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാണെങ്കിൽ അഹ് വെറുതെ ഇരിക്ക പിന്നെ എത്രത്തോളം നമ്മുടെ ശരീരം അ എന്താ അധ്വാനിക്കുന്നു അത്രത്തോളം ആരോഗ്യം കൂടും മെന്നാണ് എന്റെ ഒരു തത്വം അതങ്ങനെയാണ് എനിക്ക് എനിക്ക് തന്നെ എന്റെ സ്ഥൽത്ത്ക്ക് ഒരു നാല് ദിവസം ഇങ്ങനെ മഞ്ഞളോ എന്തെങ്കിലും തയ്യോ കുഴിച്ചിടാനൊക്കെ നിത്ത്യം പോക വേനൽ സമയത്തൊക്കെ ഞൻ നല്ലോണ്ണം വെള്ളം നൻക്കാൻ ഇനി രണ്ടു ദിവസം എന്റെ വീട്ടിൽ പോയിട ഒന്നും ചെയ്യാതിരിക്കാണ് എനിക്ക് മേനിയും കയും വേദനെം വെറുതെ ഇരുന്നിട്ട് ഒരു പണിയില്ലാതെ നമ്മള് വീട്ടിലിരിക്കല്ലെ നിത്യം എന്തെങ്കിലു ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന ആൾക്കാര് ശരീരഭാരം കൂടും അതൊക്
അതെ അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് കാരണം എന്താന്ന് വെച്ചാല് എന്താ ഈ പണി ഇട്ക്കുമ്പോ നമുക്ക് വ്യായാമാണ് കിട്ടുന്ന അടി ഞാനൊക്കെ ഞാനൊക്കെ തടി ഓവറാണ് എൻക്കി പത്ര പണിയെടുത്താല് ഈ കൃഷിക്കൊക്കെ നമ്മൾ എറങ്ങിയാൽ താന നമ്മുടെ തട്യക്കെ കൊറയും വ്യായാമം എന്ന് വെച്ചാ നിങ്ങള് പറഞ്ഞ മാതിരി കൊറച്ച് ദിവസം എനിക്ക് പണിെട്ത്തിട്ട് പിന്നെ പണിെടുക്കാതിരിക്കുമ്പോ ഭയങ്കര വേദനുണ്ട് കാല് കൈ വേദനൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇ കൃഷിക്കൊക്കെ എറങ്ങിയ അതൊരു വ്യായാമായിട്ടാണ്ല്ലേ
ആഹ് പിന്നെ ഈ ശരീര വേദനാന്ന് പറ ശരീരം കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അത് നിങ്ങള് കാര്യായ്ട്ട് ചെയ്യണ്ടന്തന്ന ച്ചാല് എന്താ പച്ചക്കറി ഭക്ഷണ പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത ഈ എപ്പഴും മത്സ്യം മത്സ്യം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ മാംസണ്ടല്ലൊ ഇചി ലൊന്നും നമുക്ക് തീരെ പറ്റൂല അതിലൊക്കെ ഹോർമോൺ കുത്തിവെച്ച് നാപത് ദിവസം കൊണ്ട് പെട്ടെന്ന് വളരുന്നരു സാധനല്ലേ ചിക്കനൊക്കെ അത് കാരണം അതിൽ നിന്നൊക്കെ നല്ല ഭവിഷ്യത് ത്താണ് അവറ്റകൾക്കൊന്നും നമ്മളെ മാരി പുല്ലും അതൂതൊന്നല്ലല്ലോ കഴിക്ക്ണത് അവർക്ക് ന്നാ എന്തെങ്കിലും വാങ്ങി കിട്ടണ വല്ല വല്ല കോഴിത്തീറ്റ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കുത്തിവെച്ചും ഒക്കെെല്ല അവരെ വലുതാക്ക്ണ അതിൻ്റേതായ പ്രശ്നങ്ങളാണ് ഇ ഭക്ഷണത്തിലൊക്കെ നല്ലോണ്ണം പച്ച കറി കൂട്ട ആ പിന്നെ മീൻ കഴിക്ക്ണേന് കൊഴപ്പല്ല പിന്നെ ഇ എത്രത്തോളംന്ന് വെച്ചാല് വറ് എണ്ണേയിൽ വറത് അതൊന്നും കഴിക്കാതിരിക്ക പരമാവധി ആവീൽ വേവിച്ചത് കഴിക്ക അതൊക്കേണ് ഇതിന്റെ നല്ല കാ വഷങ്ങള്
അതെ അത് ശരിയാണ് നിങ്ങള് പറഞ്ഞത് എന്താന്ന് വെച്ചാല് എന്റെ വാപ്പ എപ്പളും ആശുപത്രീക്ക് പോയപ്പതന്നെ ഇൻക്ക് പറഞ്ഞത് കാലുവേദനക്കൊക്കെ പ്രശ്നം കാൽസ്യ കമ്മിയാ ന്നാണ് കാൽസ്യകമ്മിക്ക് കഴിക്കെണ്ടത് കാറില്ലൊ പച്ചക്കറികൾ ക്യാരറ്റ് കൈപ്പക്ക അതെ അഒക്കെ കൈകോണ്ട് മാറുന്ന പറ്ഞ്ഞേ
ആഹ് പച്ചക്കറി കഴിക്കൽ കൊറവായതുകൊണ്ടാണത് അപ്പൊ അ നല്ലോണം വീട്ടിൽ ഒഴിവ്ള്ള സമയത്ത് അനിയന്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറി ചെറി ചെറ്യേ ഞമ്മ ആവശ്യത്തിന്ള്ളത് മാത പം കുഴിച്ചിട്ട്ണ്ടാക്കി അവന്റെ കൂടെ പ കഴിഞ്ഞാ മതി അപ്പ ഞമ്മള ആവശ്യത്തില്ലെ നമ്മുക്ക് കിട്ടും
അതെ ഉറപ്പായിട്ടു ഇനി എടക്കെടക്ക് കൃഷിയൊക്കെ ചെയ്യണം. അങ്ങനാ പിന്നീട് വിളിക്കക്ക് നിങ്ങള് ഒഴിവുണ്ടാവുമ്പോക്കെ വിളിക്കിട്ടോ.
ആഹ് ശരി ശരി.
ശരി.